ഓ കേക്ക്ണ്ട് കേക്ക് എന്തൊക്കെയാ സുഖാണോ
ഓ സുഖായിരിക്കുന്നു എന്താ അവിടുത്തെവർത്താനം
ഞങ്ങള് അങ്ങനെയൊക്കെ പോണു
ചായകുടിയൊക്കെ കഴിഞ്ഞോ
ഇല്ല
ആഹ് ശരി
എവിടെ വീട്ടി മഴ പെയ്യുന്നുണ്ടോ?
പെയ്യിണില്ലാ മഴ വരണുണ്ട്.
മൂടിക്കെട്ടിണ്ടാവല്ലോ ആഹ് ഇന്നലെ ഇതേ ചേക്ക് മഴ ക്ക നേരിൽ കാണാൻ നല്ല പൂതി ഉണ്ടായിനി അയിന് കയ്യണ്ടേ? മൂടിങ്ങനെ കെട്ടി നിക്കണ്ട്. ഞാനും ആഹ് നല്ലൊരു മഴ പെയ്തിരുന്നു ഇതിന്റെ മുന്നില് മിനിയാന്നങ്ങാനറ്റേ നാലു ദിവസം മുന്നേ. അന്ന് ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു അപ്പോ വീട്ടില് ത്തിയപ്പം പിന്നെ മഴയൊന്നും കാണാൻ തന്നെയില്ല.
ഉം മഴ അതാ ഉം മിഞ്ഞാന്ന് അതേമാതിരി പെയ്ത് പെയ്തിലാ പറഞ്ഞ് തണുപ്പൊക്കെ ഉണ്ടായിനി വേറേടോ പെയ്തു തോന്നുന്നുണ്ട്.
ആഹ് ഏഹ് ഇവിടെ ഭയങ്കര ചൂടാട്ടോ.
ഏഹ്
പെയ്യാണേ നല്ലോണം തിമിർത്ത് പെയ്യണല്ലേ അല്ലെങ്കിൽ ഒരു ചൂടായിരിക്കും വിങ്ങൽ ആയിരിക്കും.
മുന്നേ പെയ്ത പോലെ അങ്ങനെ പെയ്യണം അത് നല്ല പെയ്ത്.
ആഹ് കാറ്റും ഇടിയൊ ക്കെ ഇണ്ടായിരുന്ന
ആഹ് കറണ്ട് കൊറെ ആൾക്കാർക്ക് പിറ്റേന്നറ്റാ വന്നതണ്ട്.
ഏഹ് തന്നോ?
ഉം ഇവിടെക്കെ ഇവിടെ ഞങ്ങൾത് വന്നും പോയി ഇങ്ങനെ കുറെ നേരം നിന്ന്. വേറെ എന്റെ ഫ്രണ്ടിനെ ഒക്കെ വിളിച്ചപ്പോ ഓൽക്ക് പിറ്റേന്ന് പത്ത് മണിക്ക് എന്തോ ആണ് കരണ്ട് വന്നേ.
പിന്നെ കൊറെ മരം വീണതൊക്കെ ഉണ്ടാവാ
ഉം ഇണ്ടാവും ആയിക്കാരോ മരം വീണതും ഇടി വെട്ടിയതും
ആഹ് ഇവിടെ ഉമ്മ കൊറേ ചെടി കുയിച്ചിട്ടിന് അതൊക്കെ ഒടിഞ്ഞിങ്ങ് തൂങ്ങി നിക്ക്ണ്ട്.
തന്നേ?
ആഹ്
ഇപ്പ തന്നെ ഒരു മയക്കന്നെ അത് താങ്ങില്ല അപ്പെത്ര
ആഹ് അതെ ഇപ്രാശ്യന്തേ സാധാരണയിൽ കൂടുതൽ മഴ കിട്ടൂന്നൊക്കെ പറഞ്ഞു ഇന്നലെ ഇണ്ടായിനേന് ഫോണില് കണ്ടു.
അയ് കഴിഞ്ഞ പ്രാശ്യം കഴിഞ്ഞ പ്രാശ്യം മയ വല്ലാ ഇല്ലെയ്നല്ലോ?
ഇല്ലേയിരുന്ന് ഇല്ലല്ല ഇല്ലാ ആഹ്
കഴിഞ്ഞ പ്രാശ്യം മഴയില്ല ഇപ്രാശ്യം വെയിലുണ്ടല്ലോ അത്യാശ്യം.
കഴിഞ്ഞ പ്രാവശ്യം വിചാരിച്ചീന് ഓഹ് ഇപ്രാശ്യാണ് ഏറ്റോം നല്ല വെയിലിന്ന്. ഈപ്രാശ്യം വന്നപ്പളോ എന്നത്തേക്കാട്ടിലും
കൊല്ലം കൊല്ലം കൂടി കൂടി വരേള്ളൂ.
ആഹ് അതെ. ആഹ് ഏതും അമിതായാലെല്ലോം അമിതമായ അമൃ തം വെഷന്ന് പറയുന്ന പോലെ
ആഹ് സഹിക്കണ്ടേ ചൂട് വന്ന് കഴി
അതെ ചൂടാണ് ട്ടോ സഹിക്കാൻ പറ്റാത്തത്. മറ്റെതാണെങ്കില് കൊഴപ്പല്ലാന്ന് വെക്ക. ശെ ഒരു പ്രകൃതി ദുരന്തങ്ങളൊന്നുല്ലാതന്നാ കോക്ക്.
ആഹ് അങ്ങനെ.
ഉം അതെ ഓഹ് അതൊന്ന് ആലോയിക്കാ വെയ്യ.
അഹ് എന്തു സാനായാലും പറഞ്ഞ പോലെ കൂട്യാ പോയി.
ഉം അതെ കഴിഞ്ഞ. ഏഹ് പ്രളയത്തില് എന്തോ ആഹ് അന്ന് ഞാൻ എന്തോ എത്രിലാപ്പോ പഠിക്ക്ണ്? എന്തോ എത്രീലാപ്പ ഇൻക്ക് ഓർമ്മല്ല. പ്ലസ് റ്റൊ പ്ലസ് റ്റു അല്ല. എത്രില ഓർമ്മല്ല. ഏതാലും അന്നൊക്കെ ഈ വെള്ളപ്പൊക്കം അഹ് ഇൻക്ക് ഇങ്ങനെ വിശ്വസിക്കാൻ പറ്റൂലേര്ന്നുട്ടോ വെള്ളാക്കെ പൊങ്ങോ അത്രക്കൊക്കെ ക്ഷെ ഇണ്ടായപ്പളാണ് മേ പൊങ്ങുട്ടോന്ന് മനസ്സിലായത്. ഹലോ കേക്ക്ണ്ടോ? റെയ്ഞ്ച് പോയി തോന്നുണു കേൾക്കുന്നില്ല. ഹലോ